ഹലോ.
കേക്ക്ന്നുണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട് പറ്ഞ്ഞോ.
എന്തെട്ക്കുവാര്ന്നു?
വെറ്തെ ഇരിക്ക ഭക്ഷണൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു.
ആണ്ലേ ഞാനും ഭക്ഷണം ച്ച് ഒരു സിനിമ കാണുവാരുന്നു.
ഓ ഏതായിര്ന്നു സിനിമ?
ഒരു പഴയ രു വിനോദയാത്രാന്ന് പറ്ഞ്ഞ സിനിമ.
ഓ അടിപൊളി.
സിൻമ കാണാറില്ലേ?
ഞ്ഞാ ഓ സിനിമ കാണാറ്ണ്ട്.
ഉം തിയേറ്ററ് പോയിട്ടാണ് കാണ? അല്ലെങ്കില്?
തീയെറ്ററ്ലും പോകാറ്ണ്ട്.
ആണ്ല്ലെ പുതിയ സിൻമളൊക്കെ കാണോ?
ആഹ് കാണല്ണ്ട്. ഇപ്പൊ കൊറ്ച്ചായിട്ട് കെറവാ.
ആണോ?
ഉം.
സിനിമ നല്ലതല്ലേ? സിനിമാകുമ്പ.
ഓ ഇഷ്ടം ആഹ് ഇഷ്ടാ ഇഷ്ട കാണാം.
നമ്മളെ ഛെ തത്തിലൊരു സന്തോഷം തരുന്ന ഒരു കാര്യല്ലെ സിനിമ അത് റിലീസായ പ്പ തന്നെ പോകന്ന് പറയുമ്പേ കെറ്ച്ചൂടി കൂടുതൽ സന്തോഷ.
ആഹ് അതെ.
ആഹ് അതെ എന്നണം ശരിക്ക്ന് ഈ സിനിമയൊക്കെ.
സിനിമ പോയായിര്ന്നോ?
ആ സിനിമക്ക് പോയായിരുന്നു. ലാസ്റ്റ് എറങ്ങിയ ദൃശ്യം ത്രീ കണ്ടായിരുന്നു.
ഉം ഉം, അങ്ങനെ സൂപ്പറാല്ലേ
ആ ഒന്നും, രണ്ടും കണ്ടു. അപ്പ പിന്നെ മൂന്ന് കാ
മൂന്ന് കാണാണ്ടിരിക്ക്യാം പറ്റില്ല. അത് ശരിയാ ഉം
അപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പം നമ്മള് മനുഷ്യന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രധാന
അതെ, ആഹ്
ആ അതെ.
ഉം ഉം ഇപ്പൊ കൊർച്ചായി സിനിമ കണ്ട്ട്ട്.
ആണ് ലെ ഹ ഹ ഹ
പുതിയ പുതിയ നടന്മാര് വന്നെ പിന്നെ കാണല് കോറവാ.
ആണോ
ഉം.
അതെ.
പിന്നെ, ഇതുപോലെയുള്ള നല്ല ഫിലീമ് ഒക്ക എറങ്ങുമ്പോ
ആ ആ
ഉം.
പിന്നെ അങ്ങനെ തമിഴ് മലയാളം അങ്ങനെ എല്ലാം കാണോ അല്ലെങ്കില്
ആ, തമിഴ് ഇഷ്ടള്ള നടന്മാരുടെ മാത്രെ കാണോള്ളൂ.
ആ
മലയാളാണ് കൂടുതല്.
ആണ് ലെ
ഉം, നല്ല നല്ല ഫിലിം മാത്രം. ചെറി ഇപ്പത്തെ ജൻറേഷന്റെ ഒന്നും കോറവാ.
ആ
ഉം.
ആ ആ നമ്മള് ഇതാ തിയേറ്റർലെക്കെ പോയി കാണുമ്പം മലയാളം തന്നെ കാണ
ഉം.
ആ അതല്ലാതെ
അഹ്, ടി വില് ഫോൺലും ടിവിയിലൊക്കെ ആവുമ്പോ ഉം.
മിക്ക്യവർതും കാണാറുണ്ട്.
ആ എങ്ങനെ ഫാമിലി ആയിട്ടാ പോവുന്നെ
ആ ഫാമിലി ആയിട്ടാ പോണ്
മ
ഫാമിലി ആയിട്ട് ആ ആ പോകും ഒ ഒറ്റക്ക് അങ്ങനെ സ്ഥലങ്ങള ഇല്ല ഫാമിലി ആയിട്ടന്നെയാണ് എല്ലാ സിനിമകളും കാണ
ആഹാ
ഒരു സിനിമന്റെ പൊറകില് ഇപ്പ എന്തോരം ആൾക്കാര്ണ്ട്
അതെ
എത്ര എത്ര ആൾക്കാര്ണ്ട്
ഉം
നിൾ സിനിമ കാണാൻ പോന്നാ ഫാമിലി ആയിട്ടാണോ?
ആഹ, ഞങ്ങള് അങ്ങനെത്തന്നാ പോക്ക്. ഫാമിലി ആയിട്ടാ പോവ, എടിക്കൊന്നും പോവാറില്ല, ഉം...
ശരിക്കും അങ്ങനെ പോകുമ്പോ നല്ല, രസല്ലേ പിള്ളേർക്ക അതൊരു, എൻജോയ്മെന്റ് ആയിരിക്കും.
ആഹാ... പിന്നെ ആദ്യമക്ക എന്ന് പറഞ്ഞു- കഴിഞ്ഞാൽ ആദ്യമക്കെ ഇങ്ങനെ, ഫ്രണ്ട്സുകൾ കൂടി പോവുയിരുന്നു.
ആഹാ,
ഉം അതും ഇതും വേറെയാണല്ലോ.
അതെ, അതെ, അതെ.
ഫാമിലി ആയിട്ടും, ഫ്രണ്ട്സ്- ആയിട്ടും പോകുമ്പോ അതിന്റെ- ഒരു മാറ്റം ഉണ്ടാവൂല്ലോ.
അതെ,
ഉം.. അതൊരു രസമുള്ള- കാലമായിരുന്നു, സ- അന്നൊക്കെ നല്ല, നല്ല- സിനിമകളല്ലേ? ഇപ്പത്തെ ജനറേഷൻ സിനിമല്ലല്ലോ.
അതെ.
പണ്ടുകാരുടൊയല് ആ ഒരു- എന്താ പറയാ നല്ല, നല്ല നടന്മാര്. ഇഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ചെറിയ, ചെറിയ ആ ഒരു പ്രായത്തിൽ ആഹാ, എന്താ പറയാ ആ ജനറേഷന്റെ മാറ്റം.
അതെ,
ഉം.. കുഴപ്പമില്ല എന്നാലും, പല്യ ഇതില്ല അത എല്ലാ ഒന്നും- ഇല്ലാച്ചേ. സിനിമകളൊക്കെയാണ് ഒരു- അംഗീകരിക്കാൻ പറ്റാത്ത പോലെ- അല്ലാത്തേക്കെ കുഴപ്പമൊന്നു ഇല്ല. കണ്ടിരിക്ക അല്ലേ?
അതെ, അതെ.
എല്ലാം മറക്കുന്നൊ ഒരു- നിമിഷമാണ് സിനിമ.
അതെ ശരിക്കനും- ആഹ് അങ്ങനെ കോമഡി മൂവീസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ- എന്താ സ്റ്റണ്ട് മൂവീസ് ആയിട്ട് ഇണ്ട്. ണ്ട് അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ടായത് പക്ഷെ ഇപ്പോ- വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും, അതായത് ഇപ്പ ചരി- ചിത്രപരമായിട്ടുള്ള സിനിമകൾക്ക് ഇറങ്ങുന്നുണ്ടല്ലോ.
ആഹാ, ആഹ.
പഴഷരാജ പറല്ല. സിനിമകൾ ഇറങ്ങണമെങ്കില്- കുട്ടികൾക്ക് ഭയങ്കര അതൊരു- ഉപയോഗപ്രദമാണ്.
ആഹാ അത് ശെരിയാ.
ആഹാ നമുക്ക് ആൾക്കാരായ ഇപ്പ നമ്മ- പഠിക്കുന്നതിനെക്കാട്ടിയും, വായിക്കുന്നതിനെക്കാട്ടിയും, നമ്മൾ ഓരോ വ്യക്തികളെയും പേരുകൾ- കണ്ട് മനസ്സിലാക്കുവല്ലോ? അപ്പ പഴശ്ശിരാജ എന്ന് പറയുമ്പോ- നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നതും, മമ്മൂട്ടിയല്ലേ? അപ്പോ, അങ്ങനെ കണ്ട് വിഷ്വല് ചെയ കണ്ട് നമ്മൾ പഠ- ക്കുന്നത് ഒരിക്കലും നമുക്ക്- മറക്കില്ല. അപ്പ അവർ- കഥകളൊക്കെ നമുക്ക് എന്താ- നമ്മളെ മൈൻഡിൽ എപ്പോഴും-
ആഹാ,
ഓക്കായിട്ടിരിക്കും.
ഉം, ഉം,
പ്പ് പിള്ളേർക്ക് ന്നല്ലാട്ടോ എല്ലാർക്കും. അതെ അതുകൊണ്ടാവും നമ്മൾ ഈ- സിനിമാ കഥകളൊന്നും- മറക്കാത്തത്.
ആഹാ,
മ്മള് വേറെ ഇപ്പെന്തെക്കെ ഈ പഠിക്ക്ന്ന കാര്യങ്ങളെന്തെക്കെ മ്മള് മറന്ന് പോവ്ന്ന്ണ്ട് പഷ് ഒരു സിൻമാക്കഥ നമ്മള് മറക്കോ? അതിൽത്താൾക്കാരെ മറക്കില്ലാ അതുപോൽ തന്നെ അതിൽത്തെ ആൾക്കാര്ടെ ക്യാരക് ടർന്റെ പേര് നമ്മൾ മറക്കില്ലാ അങ്ങനേണ് ഷെ നമ്മൾ വായ്ക്കുമ്പോ ഒരുപ്പം പുസ്തകം വായ്ക്കന്നാണ്ന്ന്ണ്ടെങ്കിലൊര് പഠി ക്ക്ന്ന കാര്യാ നമ്മളത് പെട്ടെന്ന് മറ
പെട്ടെന്ന് മറന്നൂമ്പത്ഷ് ആഹ് ഹാ ഹാ ശര്യാണ് സിനിമയാവുമ്പം ഫുള്ളും മനസ്സ്ലാെണ്ടാവും എല്ലാം ഒണ്ട ഡയലോഗടക്കം മനസ്സിലൊണ്ടാവും
അതേ ണ്ടാവ് പ്പൊ കോമഡിക്കാണെ പിന്നെ പറെയേണ്ട നമുക്ക് രണ്ടാ നമ്ക്ക് അല്ലെ മൂന്നാമത് ആ ഒരു സിൻമ കാണ്ന്ന സമയത്ത് ആ ഡയലോഗുകള് മൊത്തം നമ്ക്കത് അം ബൈഹാർട്ടല്ലേ നമ്മളതൊര് ഡയലോഗ്കൾ പറയ്ന്ന സ് സീൻ കാണ്‌മ്പതന്നെ നമ്മളേ താ സിനിമാന്ന് പറയാറ്ണ്ട് ഡയലോഗ് നമ്മള് പറയാറ്ണ്ട് എല്ലേ അത്രേം ജീവ്തത്തില് മൻഷന്മാര്ടെ ജീവ്തത്തില് ഒരു ഭാഗാണ് ശെ ക്കെനിനി സിനിമാന്നറയ്ന്നത് ഇ പർഞ്ഞ പോലെ ഓരോ ആൾക്കാര്ടെയും ഭയങ്കരായി ട്ട്ള്ളൊരു ഓരോ ആൾക്കാര്ടേം ഭയങ്കരായ്ട്ട്ള്ളൊരു കഴിവല്ലേ കഴിവ് പാെറത്ത്റക്ക്ന്നെയാണല്ലോ പാട്ടായിട്ടും എന്താ പറ്യാ ന്ന ചെലപ്പം ഒർജിനൽ കഥകളുണ്ട് ആ ത്പോൽതന്നെ ഇല്ലാത്തെ കഥകളാെക്കെ ഇണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ഒരു സിന്‌മേന്റെ അത് സിന്‌മാന്ന് പറയ്മ്പാെരു കാലഘട്ടത്ത്ല് ഭയങ്കരായ്ട്ടങ്ങ് എന്താ പറയ്യാ ഉം ആ ഒരു ത്ണ്ടായ്ര്ന്നു സിനിമ എറങ്ങ്മ്പത്തേ ക്കും പോകാനുള്ളെ ആ ഒര ഉത്സാഹോം കണ്ടിരിയ്ക്കാനുള്ളെ ആ ഒരു ഇതെല്ലാം
ആഹ് പണ്ടൊക്കേച്ച്ണ്ടെങ്കില് കാെറവല്ലേ പണ്ടൊക്കേച്ച്ണ്ടെങ്കി തിയേറ്റർല് പോയി ടിക്കെറ്റ് ക്യൂ നിന്ന് വേൺട്ടായ്ര്ന്നു ടിക്കെറ്റെട്ത്തോണ്ടി ഇപ്പൊ ഈ ഓൺലൈൻ സൗകര്യങ്ങളൊ
ലെയ്ൻ പരിവാട്യാ ആഹ് ഹാ
രണ്ടൂസം മുന്നേ നമുക്കം ബുക്കെയ്ത് വെക്കാല്ലെ പോവുന്നേന് കൊർച്ച് മുന്നേ സീറ്റ് നോക്കിയിട്ട് ബുക്കെയ്ത് വെക്കാ ചെല്ലാ സീ ഏഹ് മൊബൈല്ല് കാണിക്ക്യാ ടിക്കെറ്റ് കാണിക്ക്യാ കേറാ എന്തൊരെള് പ്പാെള്ള കാര്യങ്ങളാ ലോകത്ത് ഓരോ മാറ്റങ്ങള് സംഭവിയ്ക്കുന്ന അല്ലേ പണ്ടേച്ച നമ്മള് മൂന്ന് മണിക്ക് താെടങ്ങ്ന്ന സിനിമയ്ക്ക് ഉച്ചയ്ക്ക് പോയി നിന്നാല ഫസ്റ്റ് ക്യൂൽ ടിക്കെറ്റ് ആഹ് ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് കിട്ടിയാ തന്നെ നമുക്ക് ചെൽപ്പ ഇരിക്ക്യാൻ കസേര പോലുംണ്ടാവില്ലാ
ട്ടാണ്ട് വെരെ തിരിച്ച് വന്നിട്ടുള്ള അവസ്ഥകള്ണ്ട് നല്ല അ നല്ല അടിപൊളി ഫിലീമൊക്കെ എറങ്ങ്ന്ന സമയം
പ്പം ഇ വ ബസ്സും വണ്ടികളൊന്നും ഇല്ലല്ലോ ഈ നടന്നെക്കെ പോയിട്ട് വേണ്ടേ അതേപോൽത്തെ സിനിമ ഇ കാണാണ്ട് തിരിച്ച് വര്മ്പോള്ള ബുദ്ധിമുട്ട് സങ്കടം വേറേയും
യ്യോ അതെ സത്യം എത്രെ സാഹസത്തിലാ പോകുന്നെ അല്ലേ എത്രെ ആഗ്രഹിച്ച് പോകും ചെലപ്പോ കാണാനും പറ്റാണ്ടാവും ന്നാലും പിറ്റേ ദിവസാണേലും പോവും ന്ന് കാണണംന്ന്ള്ളെയൊരു ത്കൊണ്ട്
അതെ
ഉം
അത്രത്തോളം ഇമ്പോട്ടെന്റാണ് മനുഷ്യൻ ജീവ്
ആഹ് ജീവ്ത്തി സിനിമാ അതെ ആഹ് ആഹ്
ഓരോ ആൾക്കാരെത്രേ എത്രെ ആൾക്കാര്ടെ കഷ്ട്ടപ്പാടാണ് എത്ര ദ്‌വസത്തെ അല്ലേ എന്തോരം പൈസ മുടക്കിയിട്ടാ ഓരോ ആൾക്കാര് ഓരോ സിൻമ എറെക്ക്ന്നെത്
ഊം ഹും
അതില് എരട്ടി തിരിച്ച് കിട്ടുന്നുണ്ട് നല്ലതാണെന്നെണ്ടെങ്കിലും മനസ്സിൽ ഏറ്റെടുക്കുന്നുണ്ട് ജനങ്ങള് തിരിച്ച് കിട്ടുന്നും ഉണ്ട്
ഉം ഉം ഒക്കെ നല്ലോണം എറങ്ങിയ ഒരു പടം അല്ലേ അല്ലേ എന്താ അത് സൂപ്പറായിട്ട് ഉം
ഇപ്പൊ സിനിമയ്ക്ക് അത്രയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മൻഷ്യന്റെ ജീവിതത്തിലെന്ന് പ
ഉം ഉം ഉം
ഇതിപ്പോ സിനിമ കാണാൻ വേണ്ടി പോകുന്ന പിള്ളേരിപ്പോ സിനിമ കാണാനല്ലാട്ടോ ഇന്റർവെല്ലിന് പോപ്കോൺ പെപ്സി അതൊക്കെ കഴിക്കാൻ കൂടീട്ടാണ്
ആഹ് ആഹ്
ശരിക്കിനും അവിടെ തിയറ്ററിന്റെ ഒക്കെ ഉള്ളിലുണ്ടല്ലോ ഭയങ്കര വെലയാണ് ഈ സാധനങ്ങൾക്ക്
ആഹ് ആഹ് അതിപ്പോ എല്ലാടത്തും എന്തിനും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ടിക്കറ്റിനൊക്കെ തന്നെ നോക്കിക്കേ നമ്മള് ആ പണ്ട് പോലത്തെ ഈ വെലയാണോ പണ്ട് നമ്മള് ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കി എത്ര പേര് കാണും
അതെ
ഇന്നിപ്പൊ നടക്കുവാ ഇന്നിപ്പോ ഒരാക്ക് വേണ്ടേ
ഒരാൾക്ക് വേണം നൂറ്റമ്പത് ഇരുനൂറ് രൂപ വേണം എന്നിട്ട് തിയറ്ററിൽ ഇരുന്നൂറ് രൂപ വേണം
ഇരുന്നൂറിന് ഇരുന്നൂറ് ആണെങ്കിലും മൊടക്കി പോവൂലേ പണ്ട് പണ്ടങ്ങനെ യല്ലല്ലോ പണ്ടെന്ന് പറഞ്ഞാ ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോന്ന് പറഞ്ഞാ എല്ലാർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ആയില്ലേ ഒരു വീട്ടിൽ തന്നെ എല്ലാവരും
അപ്പൊ എൻജോയ് ചെയ്‌ത് ചെയ്യുവാണല്ലോ ലൈഫ് ഈ ഒരു തലമുറ പണ്ട് അങ്ങനെയല്ലല്ലോ കുടുംബം പണി എടുക്കുക കുടുംബം കുടുംബ നോക്കുക എന്നുള്ളൊരു ഒരു ഇതിലാണല്ലോ
ഇപ്പൊ അത്രയും ഇല്ലെങ്കി അത്ര ഇല്ലാത്തോരും എൻജോയ് ചെയ്ത് ജീവിക്കാണ്
അതെ
ആർഭാട ജീവിതം
അതെ അതെ
ആഹ്
പക്ഷെ ആ ഇതേപോലെ ഇനി ഒരുപാട് നല്ല നല്ല സിനിമാ എന്തായാലും വരട്ടെ എല്ലാർക്കും എന്താ പറയാ പഴയ ഒരു നയന്റീസ്‌ ആ ഒരു ടൈമിലുള്ള സിനിമകളാന്ന് തോന്നുന്നു കൂടുതലല്ലേ
ആഹ് ആഹ് ആഹ്
പിള്ളേരും കാണാറുണ്ടോ നയന്റീസ് സിനിമകളൊക്കെ കാണാ
ഏ പിള്ളേര് കൊറവല്ലേ പിള്ളേർക്ക് ഇപ്പത്തെ ജനറേഷൻ ന്റെ ആ ഒരു ആ ഇ ആഹ് പിള്ളേർക്ക് ആ പണ്ടത്തെയൊന്നും പറ്റൂല പിള്ളേർക്ക് ഇപ്പത്തെ ആ ഒരു മാത്രയോള്ളു പണ്ടത്തെ ആഹ് പിന്നെ പാട്ടുകൾ തന്നെ കേക്കാം പറയുമ്പോ അത് വരെ ഉത്സാഹമില്ല ഇപ്പത്തെ ഓരോരോ പാട്ടുകളാണ് പിള്ളേർക്ക് ഇഷ്ടം
ആഹ് അതെ
പണ്ടത്തെയൊക്കെ എത്രയോ നല്ല സോങ്ങുകളുണ്ട് നല്ല അർത്ഥവത്തായ നല്ല സോങ്ങുകള് അതൊന്നും എടുത്തു കൊടുത്താലൊന്നും മക്കക്ക് പറ്റൂല അവർക്ക് ഇപ്പത്തെ ആ ഒരു എന്താ പറയാ ജൂണൊക്കെ ജൂണ് അങ്ങനെ ഉള്ള ലീവ് ഒക്കെ ഇല്ലേ അതിനോടൊക്കെയാണ് ഇൻട്രസ്റ്റ്
എന്തായാലും നല്ല നല്ല സിനിമകളും പാട്ടുകളൊക്കെ എറങ്ങട്ടെ. ഓക്കേ. എന്നാ ശരി.
ശരി എന്നാാലാ ശരി.